കാപ്പി കുടിക്കുവാര്ന്ന് ഞാൻ.
ആണോ എന്നാ കാപ്പി
കാപ്പിക്ക് ഉഴുന്നു വടണ്ടായിരുന്നു ഇന്നലത്തെ.
ആണോ
അത് കഴിച്ച്. എന്തെങ്കിലും തടസ്സം.
തടസ്സം ഇല്ല
ആഹ്‌ ആരാണ്ടൊക്കെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിപ്പൊ സന്ദേശം അയച്ചായിര്ന്ന്.
ആഹ്‌ ഓഹ് അവര് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടി പറയും.
ഭയങ്കര ശല്യവാന്നെ സഹിച് മട്ത്ത്.
എന്ത് ചെയ്യാന ഇപ്പോഴത്തെ ഒരു സാഹചര്യ ആയോണ്ട്.
സാമ്പത്തിക മാന്ദ്യം കാണ്ണം ഒന്നിനും രക്ഷപ്പെടാൻ പറ്റ
തന്നെ അതെ അതെ പക്ഷെ അവര് അഹ് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്ന
അവർക്ക് കൂട്ട കിട്ടാവുള്ളതെല്ലാം കിട്ടണ്ടേ അതുകൊണ്ടാ.
പിന്നെ, ഇരട്ടീടെ ഇരട്ടിയാന്ന് പറഞ്ഞ വാങ്ങിക്കോലൊ നമ്മള്
ഉം ഞാനത് കണ്ടില്ല കേട്ടില്ലെന്നങ്ങ് വെക്കും. ഇന്ന് പക്ഷെ ഒത്തിരി കൊറവുണ്ട് കേട്ടോ ഇന്ന്.
ഇതങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഇവര്. പതിയെ പതിയ നിർത്താൻ തുടങ്ങും നമ്മൾ പ്രതികരിക്കുന്നുണ്ടെ ന്ന് കാണുമ്പം അവര് നമ്മളെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും.
ഉം സാധാരണ അങ്ങനെയല്ല ഈ ഒരു സമാധാനം തരത്തില്ലാത്തതാ.
ആഹ്‌ ആഹ് അതെന്തായാലും നന്നായി നന്നായി നന്നേ ദിവസം. അം കൊർച്ച് കുറവുള്ളത്. നാളേം ഉം കൊർച്ച് കൊറയുവാണെങ്കിൽ. കൊർചൂടൊക്കെ ഇതായിട്ട് ഉം.
ഇന്ന് രാവിലെ എല്ലാം മഴമൂടലായിരുന്നു ഇപ്പ നല്ല വെയിലുണ്ട്. ഒള്ള സമയം കൊണ്ട് ഞാൻ തുണിയെല്ലാം അലക്കി.
ആണ് അലക്ക് നടക്കത്തില്ല ഒന്നും നടക് കു ഇനിയും രാത്രി ആവുമ്പോ മഴ പെയ്യുവായിരിക്കും
ആഹ് ഉച്ച കഴിയുമ്പോ നമുക്ക് വൈകുന്നേരത്തേക്ക് ഇനി പറയാൻ പറ്റത്തില്ല എപ് എപ്പഴാ മഴക്കാർ വരു അതെ എപ്പഴാ മഴക്കാർ വരുന്നെന്നോ പെയ്യുന്നെന്നോ ഒന്നും പറ റയാൻ മേലാത്ത അവസ്ഥ ഇപ്പൊ വെള്ളം ഇല്ലാത്തർക്ക് വെള്ളവും ആകും.
അയ്യോ അതെ
പാത്രത്തിൽ വെള്ളം പിടിക്കുവാണെ അലക്കാനൊക്കെ എടുക്കാ.
ആഹ് അതെ വെള്ളം വിടെ ഉണ്ട് വെള്ള പിന്നെ
മഴ പെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടം
അതെത മഴെപെയ്യുന്ന ല്ലാർകു പക്ഷെ മഴ തൊടങ്ങി കഴിഞ്ഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് എല്ലർക്കുംങ്ങോട്ട് മട് പ്പം പണിയുടെ ബുദ്ധിമുട്ടും ഈ ചൂട് കാരണം ദേഹം മുഴുവൻ ചൂട് ആഹ്. ചൂട് ചൂടുപൊള്ളിക്കണ്ട ദേഹത്ത്.
പിന്നെ ഉണ്ടോന്നോ കയ്യില് ചൂട് പൊങ്ങിയിട്ട് ഭയങ്കര ചൊറിച്ചിലാ
ചോറിച്ചിലാ ഉം ഞാൻ പി എണ്ണയൊക്കെ തൂക്കുന്നുണ്ട് പക്ഷെ കൊറയത്തില്ല. ആണല്ലെ
പക്ഷെ എല്ലാരും പറയുന്ന നല്ല മഴ പെയ്യുമ്പം നനഞ്ഞാ മതി
പക്ഷെ മഴ നനയാൻ പറ്റണ്ടേ?
ആഹ്
അങ്ങനെയുള്ള അവസ്ഥര കിട്ടണല്ലോ?
അ
ന്നനയാൻ പറ്റുന്നില്ല
അത കൊറച്ച് ആശ്വാസം കിട്ടി ആ
ഞാൻ പറയുന്നതന്നെ എനിക്ക് കേക്കുന്നുണ്ട്.
ണ്ട് സാങ്കേതിക തകരാറ കൊണ്ട വല്ലരിക്കും
ആയിരിക്കും ന്നേ ഈ ഒറ്റ പ്രശ്നം കാരണം ഒരു കാര്യം നടക്കത്തില്ല.
ആഹ്
ഇപ്പൊ കൊഴപ്പ ഇല്ല
കൊത്തി
നിക്കുന്നതോടെ തന്നെ നീക്ക അങ്ങോടും ഇങ്ങോട്ട അനങ്ങാതിരിക്കാൻ ഒരു കൊഴപ്പംല്ല എത്രയന്ന് പറഞ്ഞ കുത്തി പിടിച്ച് നിക്കുവയിരിക്കയും ചെയ്യുന്ന ഓർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇപ്പൊ അതും പറ്റില്ലാത്ത അവസ്ഥയ
എവിടെ ആണെങ്ക
അവിടെയാണെങ്കില്
വായിൽ ചെര്പ്പ്
ചെരിപ്പോ പോയോ?
ആഹ്
ആടിപോളി അതക്ക
അതൊക്കെയാണ് ഇഷ്ടം അയൻ ഞാനിപ്പ വഴക്കവാ അത് കൊണ്ട് എനിക്ക് അമ്മ എടുക്ക ഒരു കമ്മല് കൊണ്ട് തന്നെ എങ്ങനുണ്ട്
അത് ജിമക്കായ അതിന്റെ താഴത്തെ കുണ്ടലം പോലെ
കുണ്ഡലം പോലെത്തെ സാധനോ അഹ് ആഹ് ഇതിന്റെ ഒരു ചെറിയ പൊളുത്ത് പോലെണ്ട് അതടു ആഹ്
അത് ഇനി ഒട്ടിക്കാവല്ലോന്ന് നോക്കിയിരിക്കുവ ഒരു പഴയൊരു കമ്മലിന്റെ കുളുത്തിടുത്തിട്ട് ഒട്ടിക്കാലോന്ന അഞ്ച് രൂപയ്ക്കന്തോ പശ കിട്ടത്തില്ല അത് വെച്ച
ഇപ്പൊ കിട്ടും കിട്ടും അഞ്ചുപക്ക എനിക്ക് തോന്നുന്നല്ല കേട്ടോ അതുകൊണ്ട് ഒിച്ച
അല്ലെ ഇതിന് പ്രത്യേക ഉള്ള പശ കാണുമായിരിക്കും അല്ലെ
ആഹ് പ്രത്യേകേ ഉള്ളൂ ഉം പ്രത്യേകതരം ലോകല്ലേ
ഞാാനിങ്ങനെ ഒരു കൊച്ചിനോട് ചോദിച്ചായിരുന്നു ഒട്ടുന്ന് ചോദിച്ചപ്പോ ഒട്ടുവന്നാ പറഞ്ഞത് കല്ലൊക്കെ ഒട്ടിക്കുന്ന പശ എന്റെലുംണ്ട് ആഹ് അത് മേടിച്ചെന്ന് പഴയ കമ്മലിന്റെ ഇത് അടത്തി ഒട്ടിച്ചച്ച് നോക്ക നല്ല ഭംഗി അത് ഇട്ടാലും നല്ല രസമായിരിക്കും വില കൂടിയ കമ്മലങ്ങണ്ടാവും പക്ഷെ അയിന്റെ ഒരു കൊളുത്തൂടിഞ്ഞ ആ പിന്നെ അയിന്രു കൊളുത്തൂടി ഇട്ടാ മതി അത് പഴയ ഏതെലും ഒരു കമ്മലിന്റെ എടുത്തുടുക ആണെങ്കിൽ പത്ത് നൂറ്റമ്പത് രൂപ വരപ്പ പറയാ കമ്മലിനെ അത് കാണുമ്പോളേ അറിയാം
അതെ
ഉം വെള്ളക്കല്ലിന്റെ നല്ല ഭംഗിയ കുണ്ടലം പോലെ ഞാന് കടക്കും ജിമക്കാടെ ഞാനി പോലെ
കല്യാണം വല്ല കൊണ്ടോ അടുത്തത്
ഓഹ് കല്ല്യാണം ഒക്കെ വന്നാല പോ കടങ്ങല്ല കല്യാണന്നും ഇല്ലഓഹ്
നളെ വരു വല്ലത്
ആരുടെ പറന്നാളോ ആഹ് ഇനിയണ്ടല്ലോ സമയം അതൊരു ചെലവാണ്
ആഹ് അതരു ചെലവാണ്
രണ്ട് കിരീടംഒക്കെ മേടിക്കണന്ന് കര്തിയിരിക്ക ചെറിയ
ആഹ് മധുരം എല്ലാർക്കും കൊടുക്കണ്ടേ
ഉം മധുരം കൊ ട്ക്കണം
എന്ത് പായസം എങ്ങനെയാ ഉണ്ടാക്കുന്നത് പയർ പായസമാണോ അതോ അടപ്രദമ്മനാണോ
അടപ്രദമന ആയിരിക്കെല പാൽ പായസം ആയിരിക്കും
ഓ പാൽ പായസം ഒക്കെ ഉണ്ടാക്കാ അറിയോ ഏ നമ്മളെല്ലാം പഠിച്ചിരിക്കണള്ള പാലട പ്രഥമന ഉണ്ടാക്കാനത്
എനിക്ക് അടപ്രഥമനാഭം ഏറ്റവും കൂടുതൽ ഇഷ്ടം
ആണ് ആഹ് അടപ്രഥമന എനിക്കും ഇഷ്ട പയറു പായസം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച ഒരു ഇഷ്ടല്ല എല്ലാം നമ്മൾ ഒരു ക്ലാസ്സിൽ കടുതൽ കുടിച്ചു കയിഞ്ഞ
അഴുക്ക ആ എനിക്ക് അടപ്രഥമ പഴവും പപ്പടവും പൊടിച്ചിട്ട് കഴിക്കൻ ഇഷ്ട
ഒരു കല്ല്യാണം കൂടിട്ട് എത്ര നാളായി
അത് സേമിയ പായസം എനിക്ക് ഇഷ്ടമല്ല സേമിയ നമക്ക് തന്നെയാണല്ലോ ഉണ്ടാക്കി കുടിക്കാം
അത് കൊള്ളില്ല
അടപ്രഥമന ഇഷ്ട അട അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അത് നീണ്ടു പോയി കഴിഞ്ഞാൽ ശകലം ഈ നമ്മുടെ റെസ്ക് കൂടി ഇട്ടാൽ മതി
അടപ്രദമനോ
ആഹ് അടപ്രഥമം ഉണ്ടാക്കുമ്പോ എങ്ങനാ ചാലം നീണ്ടു പോയന്ന് വെച്ചോ
ആ
അപ്പം റസ്ക് പൊടിച്ചിടണം അപ്പൊ കൊ നല്ല കൊഴുപ്പ് രൂപത്തി വരും
ആണല്ലേ
ആഹ എളുപ്പം അത് അടപ്പുറം നമ്മ കുക്കറിനകത്തോളം ഈ വിസിലടിക്കുന്ന സാധനം ഉണ്ടല്ലോ
ആഹ് ഹ ഹാ.
അയിനാത്തോ അല്ലെങ്കി ആ വെന്തോ ഒക്കെ അരിപ്പൊടി കലക്കി ഇട്ട് വാഴയിലക്കാത്ത് ഇങ്ങനെ ഒഴിച്ച് അത് ആവി വെച്ച് പുഴുങ്ങിയെടുക്കുമ്പോ അടയാവും.
ആഹഹ അതെനിക്ക് ഉണ്ടാക്ക ഒരുണ്ടാക്ക അത് പെട്ടന്ന് ഒണ്ടാക്കാൻ പറ്റുന്ന ആ പാത്രത്തില ഞാൻ ഉണ്ടാക്ക.
ആഹ് തേങ്ങാപ്പാലാണ് ഏറ്റും വേണ്ടത്.
അതെ
അതിന്
അതിന് ഇപ്പതേങ്ങായിടെ പൊടി കിട്ടുവല്ലോ മേടിക്കാൻ ഭായങ്കര വേലലെ.
അതിന് വല്യ വെലയുണ്ടോ.
ഉണ്ട് ഉണ്ട് മുപ്പത്തഞ്ച് രൂപയാ നാല്പ്പത് രൂപയ.
ഞങ്ങടെ ചേച്ചി പൊറ ത്തു പോയിട്ട് വന്നപ്പത്തേക്കിനെ ഈ പൊടി കുണ്ടോന്നുട്ടുണ്ട്.
ആഹ അത്
ധാന്യപ്പൊടി ചോളപ്പൊടി ഇല്ലേ ചോള.
ആഹഹാ അത് കൊണ്ടുവന്നൂട്ടുണ്ട് പക്ഷെ അത്. ന്നില്ല ചോളപ്പൊടി നമുക്ക് കടകളിൽ മാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇവിടെ ആണെലും. അത് ഇത് വെളിയിലത്തെ ആയണ്ട് ചെലപ്പോ നല്ല സാധനമായിരിക്കലൊ ആ നല്ല. സാധന നമുക്ക് ഈ പുഡിങ്ങൊക്കെ തേങ്ങ തേങ്ങായിട്ടുളെ. പല സാനങ്ങളൊണ്ടാക്കാനൊക്കെ നല്ലതാ ആ തെരാന്ന് പറഞ്ഞി. ആഹ് അ തരുവാണെ വാങ്ങിചൊണ്ട്‌. ഞാൻ പറയ തേങ്ങാപ്പൊടി തെരണോന്ന് പർഞ്. ആ തേങ്ങാപ്പൊടി നമുക്ക് അത്യാശ്യം ഈ ഞാൻ പറട്ടെ നമ്മളീ തേങ്ങാപ്പൊടി. ഏ മ പ ആദ്യം നമ്മൾ മീൻ വറക്കണം എണ്ണക്ക്യാത്. എണക്ക്യാത് ആആ മനസിലായി. ചന്തമ മേടിച്ച് നമ്മള് എണ്ണക്കാത്ത് വറുത്തിട്ട് അത് മൂത്ത് വരുമ്പത്തേക്ക്. കൊറച്ച് ഫിഷ് മസാല ആഡ്യ്യണം മീൻ മസാല ആഡ്യ്യണം.
ആഹ് മീന്റെ കൂട്ട് പൊടികളല്ലേ.
പൊടികളെലാഅല്ല മീൻ മസാല മാത്രമായിട്ട് കിട്ട്.
ആഹ് ആഹ്.
അത് നമ്മൾ കൊറച്ച് വിട്ടിട്ട് അയിന്റാത്തോട്ട്. ഒന്ന് മൂത്ത് വരുവല്ലോ അപ്പം ഒരു സൈഡില് എല്ലാ ഒരു പാത്രത്തിലന്നെ ഒണ്ടാക്കിയാൽ മതി. എന്നിട്ട് അയിനാതിട്ട് കൊറച്ച് തേങ്ങാപ്പൊടി ഇടണം അത് കുറുക്കി എടുക്കണം നല്ല രുചിയാണ്.
ചോറുന്റടൊക്കെ കഴിക്കാവോ.
ചോറിന്റെ കൂടെ കഴിക്കണം അത് മീൻ വറക്ക മീൻ മ മസാല ഇടുക. തേങ്ങ. പൊടിയോ തേങ്ങാ പാലോ ഉണ്ടെങ്കി തേങ്ങാ പാലോ ഒഴിക്ക കുറുക്കിയെടുക്ക.
ആഹ് നല്ല രുചിയാല്ലേ. പക്ഷെ എന്താ എനിക്കിഷ്ടത് ഈ തുണ്ടമീനെ വർ ത്തുരി നമ്മള് കറി വെക്കത്തില്ല മൊളകിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടവാ
അലേലും നമുക്ക് എല്ലാവർക്കും മുളകിനോടാണ് താല്പര്യം നമുക്ക് ഈ കൊറച്ച്. കളർ കൊറഞ് പോയാൽപ്പോരും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല.
അതെ കപ്പ വേവിചേടെ കൂടെക്കെ നല്ലതാ അത്.
ഒയോ കുറച്ചുമുമ്പേ ഞാനൊരു. ആ പിന്നെ ഇത് കണ്ട ഇതില് ഇങ്ങനെ. കറിയിടെ കളർ നല്ല ചൊമല ആഹ് ചക്ക വേവിചതും.
ചക്ക വേച്ച് മീൻകറി നല്ല ഒരു രുചികരവാ അത് വാഴയിലക്കകത്ത് ചൂടോടെ കഴിക്കണം ചാലമാ ആ ശകലം മാങ്ങാച്ചാറ് പിന്നെ നമ്മൾ ദുഖ ള്ളിയാഴ്ച്ച കഞ്ഞി കുടിക്കത്തില്ലേ വൻപയറും കായും പയറും മാങ്ങാച്ചാറും പപ്പടവും കുത്തരി കഞ്ഞിയും കൂടെ
പപ്പടം കൂട്ടീട്ട് ഒത്തിരി നാളാണ്
പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടണ് പപ്പടം
ആഹ് പക്ഷെ അഴക്കാന്ന ഇന്നത്തെ കാലത്തെ പപ്പടവോക്കെ അഴക്കാ ഇവര് ഒരുപാട് നാൾ ഇരിക്കാൻ വേണ്ടി ഒരുപാട് മായങ്ങളൊക്കെ ചേർക്കുന്നത് പണ്ടെന്നൊക്കെ വെച്ച കഴിഞ്ഞാ പണ്ടത്തെ കാലത്തെ അല്ലെങ്കി നമ്മൾ ഭണ്ടാരങ്ങൾ എന്ന് പറയ അവരുടെന്ന് മരിക്കണ കുഴപ്പം ഉ
ആ ഉ പമ്പടം ഉണ്ടാക്കുന്നവരല്ലേ
അത തന്നെ അതെ അവരെ പറയുന്ന അത്
ആ പപ്പടം ഉണ്ടാക്കുന്നവരന്ന് മേടിക്കുവാണെങ്കി നല്ല പപ്പടം അത് വീടുകളിലൊക്കെ ഇപ്പോ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ
അതെ അതെ അവരു മമായ ഒന്നും ചേർക്കത്തില്ല അവര് ആ പണ്ടത്തെ അവരുടെ അവ ഒരു വച്ച് അവര് ചെയ്ട്ടണ്ട്
ആ പപ്പടം ഉണ്ടാക്കുന്ന ഇനെ കഷ്ണിച് കഷ്ണിച്ചു വെക്കുവേ അത് കണ്ട കഴിഞ്ഞാ നമ്മുടെ പേട മുട്ടായില്ല
ട്ടായി
ആദ്യ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും നമുക്കത് എടുത്ത് കഴിക്കാൻ തോന്നും
നമ്മുടെ വീടിന്റെ അതുവഴി വരുവായിരുന്നു ഒരു അമ്മച്ചി പക്ഷെ നല്ല രുചിയാ ആഹ് പപ്പടത്തിന് അതെഅ നല്ല മണ ആണത് എന്താ. വാർത്തെടുക്കുമ്പൊ
അതെ അതു അതുഅല്ല എണ്ണയിലോട്ട് ചൂടായ എണ്ണയിലോട്ട് ഇടുമ്പോ പെട്ടെന്ന് പൊന്തി വരും.
ഫുള്ളു പൊങ്ങി വരിയേന്തി.
ആഹ് ഇപ്പം ഇ ഇടുന്ന പ പ്പടം ചെലത് പൊന് പൊന്തി വരത്തില്ല. അതെല്ലാ ശോഷിച്ചതുപോലെ ഇരിക്ക്യുന്നെ.
ഒന്നാമത് കടലമാവ് കടലമാവ് വാണം.
കടലെ മൈദല്ലേ ഇപ്പ എല്ലാരും ഉപയോഗിക്കുന്നാണോ.
ആഹ് അല്ല പണ്ടുള്ള ആൾക്കാര് കടലമാവമായിരുന്നു. ഇപ്പോള്ള ആൾക്കാര് മൈദയും എല്ലാം ഊട്ടിക്കൊഴച്ചുള്ളൊരു.
ആഹ് അതാണ് ഇത്രയും വലിയ സോഡാ പൊടിയൊക്കെ ഇടൂ ന്നൊക്കെ പറയുന്നത് കേട്ട് പൊങ്ങാനായിട്ട്. പീ പിന്നെ നല്ല ഗുരുവായൂർ പപ്പടം.
അതെ അതെ അതെ ഗുരുവായപ്പോ പപ്പടമൊക്കെ പേര് കേട്ടത്ണ്ട്.
അ അത് വല്ല്യ പപ്പടം അത് വല്ല്യ അത് ആ ഒരു പ പ്പടം മതി നമുക്ക് ചോറുണ്ണാൻ സത്യം പറഞ്ഞ.
നമ്മുടെ അന്യസംസ്ഥാനക്കാര്ടെ പട പപ്പട തിന്നിട്ടുണ്ടോ. ഇത് അയ്ൻ ആ വല്യത് നമ്മടെ ഒരു ച പ്പാത്തിട വലുപ്പാണ് നമ്മുടെ ബോളി പോലിരി
ബോളി പോലെരിക്ക്യും അത് ചോറിന്റെ കൂടെ കഴിക്ക്യാനും നല്ലത്. അതും പരിപ്പ് കറി എക്കെ നല്ല ടേസ്റ്റാ നല്ല രുചിയ ത് പ അപ്പടോ.
ആഹ് അപ്പടോന്ന് അവരയ്ന് പറയ.
അതുകൊണ്ട് ബോളി ഉണ്ടാക്കാനും നല്ലതാ.
ആഹ് ബോളിടെ കാര്യം പർഞ്ഞപ്പെട്ടേ പ അ ബോളിയും പായസവും കൂടെ കഴിച്ചിട്ടുണ്ടോ.
ആഹ് എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടില്ല.
ആഹ് ഇന്നാ നല്ല രുചയില്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടായിര്ന്നു.
എനിക്ക്യാ അപ്പാം.